ആഹ് നേരത്തെ കിട്ടീല്ലല്ലേ വിളിച്ചിട്ട്
ഇല്ല കിട്ടിയില്ലാ ഇപ്പോ വിളിച്ചു
ആഹ് ഞാനിതിന്റെ ഫോൺ എന്തെ പ്രശ്നുണ്ടാവും വിചാരിച്ചു
ആഹ് ഇപ്പ കേൾക്കുന്നില്ലേ
ആഹ് ഇപ്പൊ കേക്ക്ണ്ട്
ആഹ് മഴ ഇണ്ടോ ഇവിടെ നല്ല മഴ പെയ്തിപ്പോ
ആഹ് നല്ല മഴ ഇഞ്ഞി റേഞ്ചിന്റെ പ്രശ്നം ഇണ്ടാവ്വെ
ആഹ് ആഹ് അത് ശരിയാണ് റേഞ്ചിന്റെ മഴ പെയ്താലും അല്ലേലും റേഞ്ച് കിട്ടൂല
ആഹ് റേഞ്ച് കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടാവലുണ്ട്
ആഹ്
പിന്നത്താ വർത്താനൊക്കെ
സുഖാണ് ഉം അംഗൻവാടിക്ക് പോകൂലേ ഈ കാര്യല്ലേ കുട്ടി
അംഗനവാടിക്ക് പോയി കൊണ്ടാക്കിയിട്ടില്ല കൊണ്ട് മെയ്യിൽ ഓന് മൂന്ന് വയസ്സായിപ്പോ മെയ് രണ്ടിന്
ആഹ് ആഹ് ആഹ്
ടീച്ചറ് കൊണ്ടന്നാക്കാനൊക്കെ പറഞ്ഞ് ഞാന് പിന്നട്
ആഹ് ആഹ്
പിന്നെ കുറേ പാ മുറിയല്ല പാടക്ക് കാല്ന്റെ പാടക്ക് നീരത്തിയാണ്ടാർഞ്ഞു ആദ്യം പിന്നെ പിന്നെ നോക്കുമ്പോൾ യൂറിക്കാസിഡ് കുറേയായി നോമ്പിൻ്റെ മുമ്പ് തുടങ്ങിക്ക്ണ് ഹോസ്പിറ്റലായിട്ട് കയ്യിണ്
യൂറിക്കാസിഡുണ്ടോ
യൂറിക്കാസിഡ് യൂറിക്കാസിഡ് ഉണ്ട് പറഞ്ഞ് അഞ്ചേ പോയിന്റ് എത്രെയോണ്ട്
ആഹ് ആഹ് ആഹ്
അപ്പം ഇപ്പൊ കൊറച്ച് സമാധാനുണ്ട് പിന്നെപ്പ ഞാ നടക്കാനൊക്കെ പോണം നടക്കാനൊക്കെ തടി വെയിറ്റല്ല ഞാൻ നല്ല തടിയുള്ള ആളാ അപ്പൊ വെയിറ്റ് കൊറക്കാനൊക്കെ പറഞ്ഞിക്കണ് ഡോക്ടർമാരൊക്കെ
ഏഹ്
അപ്പൊ അങ്ങനെ ഇജ് തടിയുണ്ടോ ഏഹ്
ഉം
ഞാൻ നേരത്തെ ഭക്ഷണം കഴിച്ചേക്കന്ന്
അപ്പൊ കൊണ്ടാക്കിട്ടുണ്ടാവുലലെ
അല്ലേ കൊണ്ടാക്കി ഒരു കാല് നലത്ത്ക്കങ്ങട് വക്കാൻ വയ്യാഞ്ഞിട്ടെ അപ്പൊ ഞാന് കൊണ്ടാക്കിട്ടില്ലേനി ഇനി കൊണ്ടാക്കണം കൊണ്ടക്കണ തൊടങ്ങിയാ പിന്നെ ഒര് ഒഴിവുണ്ടാവൂല
അയ്ന് കുട്ടി നിക്കോ അവിടെ
അത് രണ്ട് ഒരാഴ്ച കെതിയേട്ണ്ടാവും ഇന്റെ അഞ്ചത്തി ഇതേമാതിരി പിന്നെ മൂന്ന് നഴ്സറി കൊണ്ടാവാൻ ആഹ് കുട്ടി തീരെ വർത്താനം പറിലേനി ന്നട്ട് മൂ കൊണ്ടാക്കിട്ട് പിന്നെ രണ്ട് വർഷം ഓള് പറഞ്ഞേച്ച് അങ്കലവാടിൽ ഇങ്ങട്ടിപ്പോ കുട്ടി നല്ലോ വർത്താനം പറിം ഇങ്ങ താളം കാട്ടലേനി
ആഹ് ഓ
ന്നട്ട് ഇപ്പം എല്ലം പറിം ഓള് പറയാ അങ്കലവാടിക്ക് അപ്പൊ ടീച്ചർ പറഞ്ഞ് ഇങ്ങളങ്ങട്ട് അംഗനവാടി കൊണ്ടന്നാക്കിന്നാല് എല്ലാം പറഞ്ഞോളും ഓള് നല്ല ഇത ഇപ്പൊ എല്ലം പറിം ഇപ്പോളെ നെയ്സറിക്ക് ആക്കി എൽ കെ ജി ചേർത്താതെ യു കെ ജി ചച്ചിക്കാ
എല്ല
എ ബി സീ ഡി ഒക്കെ പഠിപ്പിച്ച്ണ്
പഠിപ്പിച്ചിണ്ടാവുലെ അല്ല എല്ലാ എല്ലാ കുട്ട്യാൾക്കും പോവാനൊരു ചെറിയൊരു മടിണ്ടാവും
മടിണ്ട് മടി പൊതുവേ ഉണ്ടാവും
ആഹ് ഇന്റെ മോള് പോവൂല പോവൂല പറഞ്ഞ് നിക്കാവിടെ കൊണ്ടച്ച് കൊണ്ടാക്കിണ്ടെങ്കിൽ എത്താ അവസ്ഥന്നാ ആഹ്
ഒരാഴ്ച നല്ല കരച്ചിലുണ്ട് ഇന്റെ മൂന്നാമത്തോന് ഇതേമാതിരി ഒ രണ്ടീസം കൊണ്ടെ പിന്നെ ഓൻ കര്ഞ്ഞിട്ട് പിന്നെ കെണ്ടയ്ക്കീലാ അന്ന് പിന്നെ ഇവ്ടെ ഒര് വീട് പണ്യേനി അത്പിന്നെ ഇങ്ങട്ട് പായലും അങ്ങട്ട് രണ്ടും പാട നടക്കൂല വിജാരിച്ച് കാണ്ടെ അപ്പ പിന്നെ ഞാനയ്ന് നിന്നീലാ പ്പ ടീച്ചർക്ക്ത് ആഹ് വീട് പണി കഴിഞ്ഞ് വീട് പണി കഴിഞ്ഞ് പാർത്തിട്ട് അന്ന് ആറ് ആയ് ആറല്ല ഏഴാെല്ലായ്
ആഹ്
അന്ന് പിന്നെ രണ്ട് സൽത്ത്ക്കും ആഹ് പൂച്ചേ രണ്ട് പൂ ച്ചാള്ണ്ട് വെടെ അങ്ങെനെ ഇന്റെപ്പം നടക്ക്ണ് ഞാൻ ഞ്ഞിം കാത്ത് ഇര്ക്ക്യാ ഇപ്പം മയീയല്ലേ അപ്പോൽക്ക് പൊർത്ത്ക്ക് തിന്നാം പോവാം വെയ്യല്ലോ പ്പൊ ചോറൊട്ത്ത്ട്ട് വേണ്ട വ് ഉം ചിക്കൻ കിട്ടെണം
ആഹ്
എന്താവോ ആ ചിക്കൻണ്ട് ചി ക്കെന് കൊറേ ഇട്ടൊട്ത്ത്ക്ക്ണ് ഇപ്പോൽക്ക് ഓൽക്ക് ചോറ് ചെൽപ്പം ചോറ്ന്നും ഏഹ് എത്ര വയസ് വളർത്ത്ണതോയ്ച്ച ചെറീ കുട്ട്യാന്ന് തള്ള ഒഴിവാക്കിട്ട് പോയതാണേയ് ഒന്നൊരു കാലോണ്ട് സുഖല്ലാത്തൊരു പൂച്ചേ പിന്നെ അയ്ന്റെ കീപ്പെട്ടൊന്നുണ്ട് ണ്ടായിനി അയിനി ഇബടെട്ട് പോയിനി തള്ള ന്നിട്ട് ഏട്ടത്തി അഞ്ചത്തിനെ നോക്ക
ആഹ് അങ്ങനേണ്ല്ലേ
അങ്ങനെ ഓരോരോ കഥ രണ്ടാളും ഒപ്പം കട്ക്കലും ചിക്കൻ കറിയെച്ചു തേങ്ങാച്ചോറ്
ങ്ങകാറ് ഇങ്ങളൊക്കെ എങ്ങനെ കറിക്കല് സവാളൊക്കെ വാട്ടി അങ്ങനെക്കേണോ
ആഹ് ഞാന് ഉള്ളീം തക്കാളീം വാട്ടിക്കാണ്ട് ഒക്കെ എല്ലാം വഴറ്റിക്കാണ്ട് പിന്നെ പോയിട്ട് കാണ്ട് അങ്ങനെ പിന്നെ മറ്റേ ചേക്കും വെക്കും തേങ്ങര്ച്ചാണ്ട് വേറെ ഇതിലും വെക്കും
ആഹ് മസാലപ്പൊടികളൊക്കെ മൽ മല്ലിം മൊളകും മഞ്ഞളോ
മുളകും ആഹ് മഞ്ഞളൊക്കെ ഇട്ടുകാണ്ട് അങ്ങനെ ഇട്ടുകാണ്ട് പിന്നെ തേങ്ങരച്ചി പാര്നേക്ക് അവസാനം വറവിടും ചീ ചെറിയ ഉള്ളി ഇട്ട്കാണ്ട് ചെറിയ ഉള്ളി കറിവേപ്പീട്ടലക്കോ ഇട്ട്കാണ്ട്
ആഹ
രണ്ട് കോലത്തിലു വെക്കും
ആ് ഏ ചിക്കനൊക്കെല്ലേല്ലോ ഞാന് ഞാന അങ്ങനെന്ന വെക്കല് ചിക്കന് ആദ്യ സവാള വാറ്റിയാണ്ട് പിന്നെ ചതവൊക്കെടും ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ചതവ് പിന്നെ തക്കാളിടും പിന്നെ മസാലടും മസാലപ്പൊടികളൊക്കെ ഇട്ട്കാണ്ട് അങ്ങനെ ഇവടെ അയിനുഅങ്ങനെ കറിയെല്ലാണ്ടാക്ക ഇങ്ങനെ കറി വെള്ളം പാരാതേ ഇങ്ങനെ കായം പോ കായം പോലെ ണ്ടാവുലേആഹ അങ്ങനെണ് അധികോ ണ്ടാക്കല് കറി വേണൊന്നില്ല അപ്പൊ പിന്നെ അങ്ങനെ ണ്ടാവും ഉ
പിന്നെത്ത ങ്ങൾക്ക്ക്കെ നിങ്ങള് ഗ്യാസ് മല അടുപ്പത്ത ഈടുത്ത ഗ്യാസ് മലോ
അൽ
അ
ഇല്ല ഗ്യാസ്മ്മല് അടുപ്പത്ത് തോറ ആണ്ട് നോക്കള്ളൂ
ആ് അല്ല ചേലോര് അടുപ്പീലു തീരെ തിയൂട്ടാത്തരൊക്കെ ണ്ടല്ലോ
ആ ആ അല്ല അടുപ്പില് തീയും പ്പു എന്നാ തീ മൂട്ടൂചോറ് മാത്രേ വോക്കുള്ളൂ പിന്നെ രാവിലത്തെ ചായ ചായ ചായ കടി അങ്ങനത്തെരു എല്ലാതും ഫുള്ള് ഗ്യാസാണ് ആപ്പ ഫുള്ളാതോക്കേ തന്നേ
അത് എത്ര എത്ര ഗ്യാസ്കുറ്റി എത്ര വരെ കിട്ടും മൂന്നാസൊക്കെ കിട്ടോ മൂന്നാസൊക്കെ കിട്ടോ ഗ്യാസ്കുറ്റി
ഇല്ല മൂന്നാസം കീട്ടുല്ല ഗ്യാസിനന് ചിലവ രണ്ട് രണ്ടര മാസം അത്രേന്നെ കിട്ടുള്ളൂ ആഹ ചേലപ്പോ ചേലപ്പോ വേഗം കയ്യും ത് ചേലപ്പോ ഒന്നര മാസൊക്കെ നിക്കുള്ളൂ
ആഹ
ആഹ അ തീ കുട്ടണില്ലല്ലോ ഫുള്ള് ആഹ ശെ ഞങ്ങള് ഞങ്ങളേ ഇവിടന്നങ്ങനെ അങ്ങനെ പറയണ കേട്ടിന്നല്ലാതെ അങ്ങനെ ട്ടതായി കെതിട്ടിട്ടുന്നുല്ല ആ് അവിടക്കേ കിട്ടുണ്ട് ഞങ്ങളെ നാട്ടിലൊക്കെ
ഭയങ്കര ഗതികേട് ണ്ട് ട്ടോ ഗ്യാസ് കഴിഞ്ഞ പിന്നെ കിട്ടാൻ ഭയങ്ക നാല്പത്തഞ്ച് ദിവസം കയ്യാതേ കഴിഞ്ഞാണ്ട് ബുക്ക് ചെയ്യാതെ കിട്ടൂല നാൽപ്പത്തഞ്ചിസ കഴിഞ്ഞട്ട് കിട്ടുള്ളൂ
ആ അങ്ങനെ പറഞ്ഞീനി ആദ്യ ആദ്യൊക്കെ അങ്ങനെ പറഞ്ഞീനി പിന്നെ അതൊക്കെ പോയി പിന്നെ ഹോട്ട ഹോട്ടൽക്കാർക്കാണെ അങ്ങനെ ഗ്യാസ് കുറ്റി കിട്ടാത്തേന്നൊക്കെനെ പറഞ്ഞേട്ടേ ഞങ്ങൾക്ക് ഇവിടെന്നും എല്ലാ ചിരില്ല ബുധനാഴ്ച ഞങ്ങളെ എച്ച് പിന്റെ ഗ്യാസും വണ്ടി വരിക
ഏ വരോ
ആ എല്ലാ ആയ്ച്ചി വരും അപ്പൊ ഞങ്ങക്ക് അങ്ങനെരു ഇത് വ ഗ തികേട്ടില്ല ഞങ്ങള് ആഹ
ഞങ്ങളത് അങ്ങനെല്ലട്ട അങ്ങപ്പൊ ഗ്യാസ് വണ്ടി ഇ ഭയങ്കരൊക്കെ കാണാനുള്ളൂ ഇപ്പൊ ഇങ്ങനെ ഈ ഒരു പ്രശ്നം വന്നത് കൊണ്ട്
ആഹ്
ഞങ്ങള തറവാട്ടില് ഇപ്പ ഗ്യാസ് കഴിഞ്ഞിട്ട് ഇപ്പം പത്ത് പതിനഞ്ച് ദിവസം ഗ്യാസില്ലാത്തെ കഴിഞ്ഞു.
ആഹ് നിങ്ങള് തീ കൂട്ടുവോ?
ഏഹ് ഞാന് ഒരുവിധൊക്കെ അടുപ്പ തന്നെയാ വെക്കല്.
ആഹ് ഓഹ് പൊകയടുപ്പാണോ അതോ സാധാ
പൊകടുപ്പേ പൊകടുപ്പാണ്.
ആഹ് അപ്പം അങ്ങനെ പിന്നെ കൊഴപ്പയില്ല അങ്ങനെ തീയ മുട്ടിന് പിന്നെ ആ ചൂട് ഇങ്ങനെ ഉണ്ടാവുമല്ലോ അവിടെ പിന്നെ അങ്ങനെ അങ്ങനെ നമുക്ക് ഒപ്പം അങ്ങനെല്ലാത്തിനും അങ്ങനെ അങ്ങനെ വേഗം വേഗം ആവും ഉം ഉം ആഹ് പിന്നെന്തൊക്കെ
പിന്നെ എന്താ യ്യ് എല്ലാ ഫുഡും ഉണ്ടാക്കുവോ
എല്ലാ ഫുഡും ഉണ്ടാക്കുംചാ ഒരുവിധം ഫുഡ് ഫുള്ള് ഞാനാരിക്കും ഇമ്മ ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഇമ്മ അങ്ങനെ ഉണ്ടാക്കലില്ല ബിരിയാണി മന്തി അങ്ങനെ കബ്സ ഇമ്മാക്ക്ങ്ങനെ നെയ്ച്ചോറ് തേങ്ങാച്ചോറ് അങ്ങനത്തെ
തേങ്ങാച്ചോറ് ആഹ് ആഹ് ഇപ്പത്തെ കുട്ടികക്കൊക്കെ അങ്ങനത്തൊക്കെയാണല്ലോ
ഏഹ്
അതന്നെ ഇപ്പത്തെ കുട്ടിയക്കൊക്കെ നെയ് മന്തീം ബിരി അങ്ങനത്തെക്കെനോ അറിയല്ലോ അറിയ പുതിയ പുതിയ ഐറ്റംസേ ക്കേ
പക്ഷെ കല്യാണം കഴിഞ്ഞു വന്നപ്പോ എനിക്ക്‌ ഒന്നും അറിയില്ലരുന്നൂട്ടോ പിന്നെ എങ്ങനെയാ ഫോണ് നോക്കിട്ട്
മകളോടെ എത്ത് പറയും എന്റെ മകള് പ്ലസ്ടൂലാ എന്നിട്ട് ഞാൻ പറയും പറയുക അടുപ്പത്തക്ക്‌ തന്നെ വരൂല്ല, ഓക്ക്‌ അറിയാം ഓള് മാഗി ഉണ്ടാക്കി തിന്നും.
ആഹ്
ആഹ് ആദ്യൊക്കെ വന്നീന് ആദ്യ ഒരു കേക്ക് ഇണ്ടാക്കുന്ന ഇത്ണ്ടായില്ലോ? ലോക് ഡൗണിന്റെ ടൈമില് അന്നൊക്കെ കേക്ക് ആഹ് കൊറച്ച് ആ കേക്ക് അന്ന് ബീറ്ററും പാത്രം എല്ലാം ഒതും വാങ്ങിച്ച് അപ്പൊ ഞാൻ പറഞ്ഞ് ഇക്ക് ബർത്ത്ഡേ ആയാ കൂടി ഓക്ക് കേക്ക്‌ണ്ടാക്കാൻ കഴിയൂല.
ആഹ് എനിക്കും അങ്ങനെ തന്നെയായിന്, ഒന്ന് എനിക്കൊന്നും അറില്ല, പിന്നെ ഞാനങ്ങനെ ഫോണിൽ നോക്കിയാണ്ട് അങ്ങനെയിങ്ങനെ പഠി
ആഹ് അങ്ങനെണ്ടാക്കും ആഹ് അപ്പോ ഓള്റയും ച്ച് ദിവസണ്ടായ ഞാൻ പഠിച്ചോളും. പഠിച്ചോളും നിങ്ങള് എന്നെ പഠിപ്പിച്ചണ്ടാന്ന്
ഞാൻ എന്റെ വീട്ടില് ഒന്നും എടുക്കല്ലേനി, ഇവിടെ വന്ന് പിന്നെ അങ്ങനെ അങ്ങന ഇച്ചി കൊറച്ചേച്ച് കൊറച്ചേച്ച് ച്ചങ്ങനെ പഠിച്ചു വന്ന് ഇപ്പ എല്ലാ ഫുഡും ഉണ്ടാക്കും, ആഹ് അങ്ങനെയാണ്.
അതന്നെയായിനു, അന്നൊക്കെ പിന്നെ ഫുഡിന് മുത്തേച്ചിയും പിന്നെ ആരാ ഉമ്മേം നാത്തൂൻമാരൊക്കെ നാത്തൂനൊക്കെണ്ടാരുന്നു. മുത്തച്ചിയങ്ങ് പോയേ പിന്ന ഞാൻ തന്നെയാണ് ഒരോരുത്തര് ഇതങ്ങനെ പോകും ഇതൊരുവിധ ക്കൊണ്ടോ ഐറ്റം ഞാനിമ്മക്ക് നോക്കലില്ലാട്ട എനിക്ക് ശരിയേടാ. കുട്ട്യാളെയും കൊണ്ടല്ലേ രണ്ട് മൂന്നാ നാല് മക്കള്ണ്ടെനിക്ക് എല്ലാ എല്ലാരേം വേണ്ടേ? പറഞ്ഞയക്ക് പർ നേരം വെള്ത്ത എല്ലാരും പോണൊരാ ഉം
ആഹ്. ആഹ് അപ്പൊത്തിന് ഫു ചോറും കറിയും ഒക്കെ ആവോ
ചോറ് രാവി ലെ ഞാനെ ആഹ് പിന്നെ വൈകുന്നേരം കൊറച്ച് ഒറ്റ വേവിന് ഊറ്റ്യേക്കും തലേന്ന്.
ന്നട്ടത് ഫ്രിഡ്ജിക്ക് വെക്കലാ ഇബര്ക്ക് കൊണ്ടോവാനേ സ്കൂക്ക് പിന്നെ രാവിലെ എന്തേലൊക്കെ കൂട്ടാൻണ്ടാക്കോൽക്ക്. ഇന്നട്ട് പിന്നെ പിറ്റേന്ന് വൈകു ന്നേരാവുമ്പം ചൊറെക്കലാ. ഇന്നാ പിന്നെ പിറ്റ്യേന്നക്ക് ആഹ്
വൈകുന്നേരെയ്ക്കാരലെ വെക്കല്
ആഹ് വായ്കുന്നേരം വെക്കും. അതിപ്പിന്നോടർഞ്ണ് ചോറ്ന്നണ്ടാർഞ്ഞ്ക്ക്ണ് തടിയൂടീട്ടെ. അപ്പ ഞാൻ അധികം ചപ്പാത്തി ണ്ടാക്കും ഉം ആഹ് ചപ്പാത്തിയോ അല്ലെങ്കി ഗോതമ്പം ഗോതമ്പ് ണ്ടല്ലോ അപ്പം നുർക്കി കൊണ്ടന്ന്കാണ്ട് അത് ഉപ്പ്മാവാക്യാണ്ടോ അങ്ങനെ എന്തേലൊക്കെ കഴിക്കും ഇന്നിപ്പോ ചക്ക്‌റേഴ്ങ്ങ് പുഴുങ്ങ്യേക്കാ. ഉച്ചക്ക് ചോറ്ണ്ട്. ചോറ് കൊറച്ച്ണ്ട്. ഏഹ്?
ന്നാ അയിക്കോട്ടെ ശരി.
ആഹ് ഇന്നാ ആഹ് ശരി ആഹ്.